അതേതാ
ഹലോ
ആഹ് എന്തായ്ര്ന്ന്
ഏ എന്തൊക്കെ വിശേഷം
ആ ഭക്ഷണം കഴിച്ചാ ഞങ്ങൾ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല ഇവിടെ എല്ലാർക്കും ചൊമയും ജലദോഷോക്കെതന്നെ ഇതാണ് വിശേഷം
പന്ച്ചോ
പനിയില്ല ചൊമയും ജലദോഷും മാത്രം പനിച്ചിട്ടില്ല ഇതുവരെ പനിയിലേക്ക് കടന്നില്ല എല്ലാർക്കും ഉണ്ട്
ഏ ആ ഇല്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞനിതാ ഡ്രസ്സ് മടക്കിവെക്ക.
ആ മക്കളൊക്കെ ഉണ്ടോ? ആഹ് എന്തയ്യുന്നു ഒറങ്ങിയോ അവരൊക്കെ?
ആ നടൂത്താള് ഒറങ്ങി വല്യാൾ അഒടെ ഫോൺ കാണ്ന്ന്ണ്ട്. ചെറിയാള്താ ഇവടെ ഇന്റപ്പം ഇങ്ങനെ ഇര്ന്ന് കളിക്കിണ്ട്.
ബെഹള ഒന്നുല്ലേ അപ്പം?
ബെഹളം അഒടെ ഡ്രസ്സ് കൊണ്ട് ഇങ്ങനെ കളിക്ക.
അതുകൊണ്ട് കൊഴപ്പല്ലല്ലേ.
ഉം ചെല സമയം ഓരോ എളക്ക ഇപ്പോ വ് ഉം ഒരളക്കം കഴിഞ്ഞ് ഇങ്ങനെ മാറീട്ടള്ളു.
ഉം ഇവിടെള്ള പിന്നെ എന്റെ ഹസ്ബൻഡ് ഉള്ളോണ്ട് ഇപ്പം ഇത്ര വല്യ പ്രശ്ന ഇല്ല അല്ലങ്കി പിന്നെ ഇവിടെ ഒന്നും കേൾപ്പിക്കില്ല. ഒന്ന് സംസാരിപ്പിക്കൂല്ലേ ഒച്ചിം ബഹളോം ഉണ്ടാക്കി
ആ അങ്ങനെ ഏ സംസാരിക്കാനും വെയ്യല്ലേ സൗണ്ടക്കെ ഇതാവുന്ന്ണ്ട്ല്ലേ?
ഉം സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ട ഇന്നലെ ഇന്നലെന്നും ഇല്ലായിരുന്നു വൈകി ട്ടായപ്പഴ സൗണ്ടക്കെ റെഡി ആയത് എന്നിട്ട് ഇങ്ങനെ പയ്യേ പയ്യേ അത് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്ക്ന്ന്.
എല്ല ടോശ കാൺച്ചില്ലേ?
കാണിച്ച് ഹോമിയോയ കഴിക്കുന്നേ അപ്പം പയ്യെ അയിന്റെ റിസൾട്ട് കിട്ടുള്ള. ഹോമിയോ കഴിച്ച് തൊടങ്ങിട്ട് ഒത്തിരി ആയില്ല.
അഹന്താ ഹോമിയോ ഇംഗ്ലീഷ് പറ്റിയായിട്ടാ?
ആ ഇംഗ്ലീഷ് കഴിച്ചാ ഉം തീരെ പറ്റേ എനിക്ക് കടപ്പായി പോവും. അപ്പം നമുക്ക് ഞാൻ മാത്രേ ഉള്ളു ഇവടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്.
ആഹ്
അതുകൊണ്ട് ഇംഗ്ലീഷ് മര്ന്ന് കഴിച്ചില്ല. ഇംഗ്ലീഷ് മരുന്ന് ആകുമ്പത്തേക്കും നല്ല റെസ്റ്റ് എടുക്കണം. അല്ലെങ്കി ആ എനിക്ക് ആ പരുവം കിട്ടില്ല.
ആഹ്
എളയാള് ഏ എന്ത് പ്രായംണ്ട്?
മൂന്ന് വയസ്സ്.
മൂന്ന് വയസ്സായോ ന എന്റെയാളും ഇളയാളും മൂന്ന് വയസ്സാ.
ആഹ് അഹ് ആഹ് ആത് പോകല. ആ പോക്ക് തൊടങ്ങിയിട്ടില്ല ഞാന് മഴക്കാലം കൈയ്യട്ടേ ഇന്നട്ട് കൊണ്ടാക്കാ വെച്ചി
ആഹ് ആഹ് കൂട ഒരാൾ രണ്ടര വയസ്സില് പോയി തൊടങ്ങിയതാണ് പക്ഷേ ഇന്ന്പ്പം ടീച്ചർ ഇല്ലാന്ന അതുകൊണ്ട് പോയില്ല. ടീച്ചറ് എന്തോ ലീവ് എടുത്തോണ്ട് അയാക്ക് പോവാൻ ആ വേറെ ടീച്ചർ വേറെ ടീച്ചർ ആകുമ്പഴേ അവർക്ക് പരി ജില്ലാത്തവരല്ലേ
ആഹ് ഞാന് മഴക്കാലൊന്ന് മഴക്കാല ഒന്ന് കൈയ്യട്ടേച്ചി കൊണ്ടാക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ട് കൊറച്ച് നടക്കാൻ ഉണ്ട്
ഇവിടെ പിന്നെ അത്ര നടക്കാനില്ല അതുകൊണ്ട് കുഴപ്പവില്ല കൊറച്ച് നടക്കാനെ ഉള്ളു രണ്ട് പേരും പാല് ചോ ച്ചോണ്ടിരിക്കയാ ഇന്ന് പതിവില്ലാത്ത പരിപാടിയാണ്.
ഏ രണ്ടാളാ അപ്പം
ആഹ് രണ്ട് പേരുണ്ട് മൂത്തയാള് പെൺകുട്ടി ഇളയാള് ആൺകുട്ടി അയാൾക്ക് മൂന്ന് വയസ്സുണ്ട് അയാള് മറ്റേ ആള് യു കെ ജിയിൽ പോയിക്കൊണ്ടിരിന്ന് അതിങ്ങനെ വാതോരെ ഇങ്ങനെ എന്തേലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും പാട്ട് പാടും വർത്താനം പറയും
ഉം കുട്ടികളായ പിന്നെ ഓരോ അങ്ങനത്തെ തന്നെയല്ലോ ഇങ്ങനെ ഇതാക്കിയും കൊണ്ട് ഒച്ചയും ബഹളവുമൊക്കെ ഇട്ടോണ്ട്
അതെ ഇതുങ്ങള് ഇനി പോയി കഴിയുമ്പോഴായിരിക്കും അന ക്കവൊന്നുമില്ലാത്തത് പിന്നെ അനക്കം ഉണ്ടാകാൻ വേണ്ടി അനക്കം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അനക്കം ഉണ്ടാക്കേണ്ടി വരും
ഹം
പിള്ളേര് ഒള്ളപ്പം നമ്മള് ഒച്ചയും ബഹളവാന്ന് പറയും പിള്ളേര് പോയി കഴിയുമ്പോത്തേക്കും പിന്നെ നമുക്കത് ഇതേയുള്ളു വേറെ ആരും ഇല്ലല്ലോ തന്നെയല്ലേ ഉള്ളു വേറെ ആരെങ്കിലും ഉണ്ടെങ്കി പിന്നെ അത്രേയും പ്രശ്നം ഇല്ലായിരുന്നു
ആഹ് ആഹ്
ഉം ഉണ്ടാവുമ്പോ ഉള്ള രസം പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഒറ്റപ്പെട്ട മാതിരിയാവൂല്ലോ
അതെ
ആഹ്
എല്ലാരും പോവൂലേ ഹസ്ബൻഡും പോവും പിന്നെ മക്കളും പോവും പിന്നെ നമ്മള് മാത്രം പെരക്കകത്ത് ഓരോ പണിയും ചെയ്ത് അങ്ങനെ ഇരിക്കും
ആഹ്
പിന്നെ പണി കഴിഞ്ഞിട്ട് നേരവില്ലാത്ത കൊണ്ട് പിന്നെ അത്ര ബിസി ആവൂ അത്ര പ്രശ്നം ഉണ്ടാവില്ല നമ്മക്ക്
ആഹ്
തിരക്ക് തിരക്കോട് തിരക്കായത് കൊണ്ട് പണിയിലങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോയി എന്നാലും പിള്ളേര് പിള്ളാരുടെ ശ്രദ്ധ മാത്രം ആഹ് ഒരു കുറവുണ്ടാവൂള്ളൂ
ആഹ് ആഹ്
ഉം
എന്നിട്ട് പിള്ളേരെല്ലാം സ്കൂളിൽ പോയോ
ആഹ് വൻ രണ്ടാമത്തവൻ സ്കൂളിൽ പോയി ഓന് ഉറങ്ങി ഓന് മദ്രസക്ക്‌ പോകണ്ടതല്ലേ ആഹ് ആഹ് രാവിലെ ആറ് മണി ആറര ആഹ് ആറരക്ക് തുടങ്ങും മദ്രസയെ
അതെയല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലോട്ട് പോവും
ആഹ് അത് കഴിഞ്ഞ പിന്നെ സ്കൂള് പത്തരക്കാണ് സ്കൂള് ഇവിടെ അടു ത്താണ് വീട്ടിന്റെട്ന്ന് ഒരു രണ്ടടി വെച്ച സ്കൂളെത്തി.
അതെല്ലെ ഇവരുടെയും സ്കൂള അടുത്ത തന്നെ പക്ഷെ വഴി അകത്തോട്ട് ആയതോണ്ട് മെയിൻ റോട്ടിലോട്ട് എറങ്ങണെങ്കി വണ്ടി വരണം. അപ്പൊ സ്കൂൾ അന്ന പോകുന്ന.
മദ്രസ്. മദ്രസ്ക്കാണ് ബുദ്ധിമുട്ട് മദ്രസ്. കൊറച്ച് ഉം കൊറെ നടക്കാണ്ട് അപ്പൊ ആ ഒരു സമയാവുമ്പേ
ആഹ്
പിന്നെ എടുത്തത്തെ കുട്ടീന്റെ ഇപ്പ സ്കൂട്ടിമ്മ കൊണ്ടോകും ആ കുട്ടിനെ കൊണ്ടോകുമ്പോ ഓര് രണ്ടാളും ഒപ്പ പോകല്.
ആഹ് ടു വീലർ ഇണ്ടെങ്കി നമുക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ കൊണ്ട ആക്കിയാൽ മതിയല്ലോ. ഇനി ടു വീലർ ഓടിക്കാൻ അറിയത്തില്ല അറിയാർന്നെങ്കി പിന്നെ. ഇത്രയും പൈസ മുടക്കേണ്ട കാര്യം ഇല്ലായിരുന്നു ഇവിടം വരെ വരുന്നന് അവര്. ഒരാൾക്ക് ആയിരം രൂപയാ.
ഏഹ് വണ്ടി പൈസല്ലേ.
ഒരു കിലോമീറ്റർ പോലും ഇല്ല ഇങ്ങോട്ട്. എന്നിട്ട് ഇത്രയും പൈസയാ നമുക്ക്. എനിക്ക് പിന്നെ ആ ഇളയാളെയും കൊണ്ടാക്കണം അയിന്റെ തിരക്കിന് ഇയാളെ കൊണ്ട് വിടലൊക്കെ. പാടാ അതുകൊണ്ട് പിന്നെ ങ്ങനെ വണ്ടിക്ക് പറ പറഞ്ഞു വിടന്നത്. അല്ലെങ്കി ചെറിയ ആളെയും ഇയാളെയും കൂടെ ഒരുമിച്ച് ആ വഴി. ഇവരെ അവിടം വരെ കൊണ്ട് വിട്ട് പിന്നെ നമ്മള് തിരിച്ച് വന്ന് അടുത്ത ആളെ കൊണ്ട് വിട്ടു വരുമം. ഒരു പരുവ ആവും.
ആഹ് അങ്ങനെ.
അല്ലാതെ പിന്നെ. അല്ലാതെ തന്നെ ഒരു പരുവായിട്ട് ഇരിക്കണേണ് ഇനി അതും കൂടെ. അതും കൂടെ ആയ ശെരിയാവില്ല അതുകൊണ്ട്. അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെ തന്നെ വീട്ന്നെ ഇനി. അടുത്ത കൊല്ലം തൊട്ട് അടുത്താളും കൂടെ പോകുന്നുണ്ടല്ലോ നാലു വയസ്സിലെ അടു ത്താളേ യു കെ ജി എൽ കെ ജി ൽ ചേർക്കണല്ലോ.
ആഹ് ആഹ് ആഹ് അപ്പം മൊത്തം എത്ര ആളാ.
തിക്ക രണ്ടു പേര്.
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ അയില്.
മറ്റേയാൾക്ക് നാല് വയസ് ആകുമ്പം അങ്ങ് പോണല്ലോ. നേഴ്സറിൽ പോയി തുടങ്ങി അയാള് രണ്ടര വയസ്സിലേ പോയി തുടങ്ങിയതാ. പിന്നെ നമ്മളിങ്ങനെ കാണാതെ ഇങ്ങ് ഒളിച്ചു പോരണോന്നള്ളു. അവിടെ അങ്ങനെ തന്നെയൊന്നും ഇരിക്കുവൊന്നും ഇല്ല.
ആഹ് ആഹ്.
മൂത്തയാള് പക്ഷെ അത്രയും പ്രശ്നയില്ലായിരുന്നു അയാള് ഉം എറങ്ങി. പോരുമ്പം ടാറ്റയൊക്കെ തന്ന് ഇങ്ങ് പോരു വിടുവായിരുന്നു. ഇയാള് അങ്ങനെ സമ്മയ്ക്കില്ല അമ് അമ്മ അവിടെ ഇരുന്നോളാൻ പറയും.
ആഹ് അപ്പൊ വീട്ടിത്തെ എല്ലാ പണിം പണികൾ കഴ്ച്ച് പോകുന്നതാ നല്ലത് ലെ.
ആഹ് വിടെ ഞാൻ പകുതിയും പണി കഴിഞ്ഞാണ് അങ്ങ് ചെല്ലണത് എന്നിട്ട് പിന്നെ. ബാക്കി പിള്ളേരെല്ലാം വന്ന് അവസാനമാണ് ഇറങ്ങി ഇങ്ങ് പോരുന്നത് കാണാതെ പിള്ളേരെല്ലാം ങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കളിക്കുന്ന സമയത്ത് അവിട്ന്ന് പയ്യെ ഇങ്ങ് എറങ്ങും അങ്ങനെ അങ്ങനെ നടക്കൊള്ളൂ
ഉം വ്ടെ അതെന്നെ വ്ടെ ഇബളെ അങ്ങനെ ആകും വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടാക്കാത്തത് ഇപ്പൊ ഈ മഴക്കാലം ഒന്ന് കഴ്യട്ടെ എന്നിട്ട് പിന്നെ അയിന് ഒരുങ്ങാച്ചട്ടെ
ആഹ് മഴ സമയത്ത് ആകുമ്പോഴ്ത്തിനും പിന്നെ പാടല്ലേ കുടേയും ചൂടി പിടിച്ചുകോണ്ട് പിള്ളേർ അവിടം വരെ കൊണ്ട ക്കും കൊണ്ടുവരൊക്കെ ചെയ്യും
ഉം എടുക്ക നടക്കൂല്ല നടക്കാൻ മടിയേയ്ക്കും ഓല്ക്ക്
മടിയായി ആഹ് ആഹ് സെയിം അതെന്നെ ഇവിടെ പറയും
ആഹ് ആഹ് ബ്ടെ അതന്നെ പറയും ബ്ടെ ഒരുത്തിരി നടന്നാ തൊടങ്ങും കാലുവേദനാ കാലുവേദനാ അറയും അങ്ങനത്തെ ആളാണ്
കാല് വേദനയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയ എല്ലാരും പറയുന്ന പ്പോ ഒരേ ഡയലോഗ് തന്നെയെല്ലാ പിള്ളേരും ഇത് അത്‌ തന്നെ യാ പറയുന്ന ഒരു അടി നടക്കില്ല എന്നിട്ട് ഇവിടന്ന് കേറ്റ എർക്കൊവ ഇവരുടെ അംഗനവാടീലോട്ട് പോകാനായിട്ട് അപ്പ ഇങ്ങനെ കുത്തനെള്ള കേറ്റം കേറും എർക്കം എറങ്ങും ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ ഇയാള് എടുത്ത വെച്ചോണ്ടാ
ആഹ്
ആഹ് വീട്ടിൽ പോയി വന്നപ്പോത്തേക്കുള്ള കോലം മൊത്തം പോയി ഞാൻ കൊറച്ചാള് എൻറെ വീട്ടിലായിന്ന് അത് കഴിഞ്ഞ് വന്നപ്പോ ത്തേക്കും ഇയാൾ കയ്യിന്ന് എറങ്ങാതെ ഞാനൊരു പരിവയി
ആഹ്
കുഞ്ഞുങ്ങൾ നടക്കുന്നില്ലല്ലോ മറ്റേളാണെങ്കിലും എടയ്ക്ക് ഇങ്ങനെ പുന്നാരം കേറുമ്പോൾ നമ്മൾ എടുത്തില്ലെങ്കി പിന്നെ അയാൾക്ക് ഒരു വെശമാവൂല്ലേ അയാള് ഒത്തിരിയങ് അറിവായില്ലല്ലോ അത്രേ
ആഹ് ആഹ് അതന്നെ വേഗം കറി കരച്ചില്ല വെര ഇന്നലെ എടുക്കൂ ഇന്ന എടുക്ക പറഞ്ഞിട്ട്
ആഹ് രണ്ടു പേരും ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സ് വ്യത്യാസം ഉള്ളൊണ്ട് അതിങ്ങക്ക് അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് കാണുമല്ലോ
ആഹ് ആഹ്
മറ്റയാള നേരത്തെ പാലൂകുടിയൊക്കെ നിന്നൊണ്ട് ഭയങ്കര ഒരു വിഷമായിന്ന്
ആഹ്
അമ്മയ്ക്ക് അവനെയാണ് കൂടുതൽ ഇഷ്ടം അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോയിക്കും എടക്ക് കെടക്ക
ആഹ് അങ്ങനെ
ഇങ്ങട്ട് ആഹ് ആഹ് ആയിക്കോട്ടെ